ഹലോ ഹലോ ആഹ കേൾക്കണ്ടോ ആഹ അ ശരി ഞാനിവിടെ ചെറിയ റേഞ്ചിന്റെ പ്രശ്നം പുണ്ട് ഞാനിവിടെ മേലെ കേറിയിരിക്കലോ
ആഹ ഇവിടെല്ല റേഞ്ച് ഉണ്ട് അപ്പൊ കേൾക്കുന്നില്ല
ആഹ അത് ശെരി അത് ചെിലപ്പം കൊറച്ച കഴിഞ്ഞിട്ട്െ സൗണ്ട് കേൾക്കും ശരന്ന നോക്കിയാലേ എന്തൊക്കെയാണ്ട് വിശേഷങ്ങള് ആ ശരിമായ വ ഇതെന്ന്
ഇല്ല ഇന്നില്ല ഇന്നലെ നല്ല മഴ പെയ്തി ഇലെ മെഞ്ഞിനാന്നൊക്കെ നല്ല മഴനു
ആഹ് ഇപ്പൊ ഒരമയിരിബിന് ഒന്ന് പാറ്റി പോയി വന്ന് ചെർങ്ങനെ ഒന്ന്
ആ നല്ല ഇതുണ്ടായി മയക്കാറണ്ടായി
ആഹ് മയക്കാറണ്ടായിരുന്നു ഇന്നലെയൊക്കെ നല്ല ലോണ് പേ ചെയ്തേണ് ഇന്നലെയൊക്കെ
ആഹ ഇന്നലെ നല്ലോം പെയതിം എന്നാല കൊറ നേരം വെയതിം ഉം അത് ഇതേ വെയിലല്ലേഞ്ഞു
ആഹ അതന്നെ
ഉ ഉ
എന്നാല ഈ മഴ പെയ്ത് പോയിട്ട് ചൂടന്നെയാണല്ലേ
ആഹ് ചൂടുണ്ട് എന്നാല് കൊറേ സമാധാനം ഉണ്ടല്ലോ ആഹ് ആ ഉണ്ട് ഉം
നമുക്ക്ന്നെ രാത്രി ക്കെ ഭയങ്കര കറന്റ് കൂടി ഇല്ലാ ഞ്ഞപിന്നെ പറയുംവണ്ട ആ ഇപ്പൊ പിന്നെ അല്ല ഇവിടയൊക്കെ വ ഇൻവേർട്ടർ ഉണ്ട് ഇല്ലാത്തെല്ല അവസ്ഥപറയണ്ട
ആഹ അതന്നെ പിന്നെ വാർപ്പ് െപര ആവുമ്പോ അധികം ചൂടേക്കും ഓടും വീട്ടില് പിന്നെ കൊയപ്പുണ്ടാവൂല ആഹ വല്ല
ഏ ശരി തറവാട് വീടാ
അല്ല ഞാൻ എന്റെ വീട്ടിലല്ലേ അത്
ഏ അയ് ശരി
എന്റെ വീട് ഓട ഓടാണ് പിന്നെ എന്റെ കാക്കക്ക്െ എടുക്കണ്ട് എന്താ ഒരിക്ക വീട് എടുക്കണ്ട് പുതിയത് ഇപ്പോൊ
ആഹ അത് ശരി കല്യാണം കഴിഞ്ഞതല്ലേ
ആഹ് കലൃണം കഴിഞ്ഞ്ക്ക്ണ്
ഏ
പിന്നെ എന്തൊക്കെയാ വർത്താനൊക്കെ
പിന്നെ എത്താ സുഖം ഫുഡ രാത്രികത്തെ ഫുഡൊക്കെ ആയോ
അഹ് ഫുടൊക്കെ ആയി
ഏഹ് രാവിലെ ഉഹ് ചോറ ണെ രാത്രി ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമ ഒക്കെ ഉണ്ടോ പണി
ഇല്ല ചപ്പാതിരില്ല ഞങ്ങൾ ചോറ്നയാ തിന്നല് കൈക്കറി ചോറന്നെയാണ് പിന്നെ എപ്പഴെങ്കിലും ഒരു ചപ്പാത്തി അങനെ ഉണ്ടാക്കുന്നല്ലാതെ എപ്പഴും എന്നും ഞാ ഇണ്ടാക്കൂല
അഹ് അയ് ശരി
നിങ്ങളങ്ങനെ ങ്ങള്
ഇവിടെ ഞാൻ ചോറ് ഇല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാ ക്കും എല്ലാർക്കും അങ്ങനെ ഉണ്ടാക്കും പിന്നെ ഓല് ഇവി ത്തെ എന്റെ പുതിയപ്പൾക്ക് ചപ്പാത്തി ഷുഗർ ഒന്നുല്ല എന്നാലും ചാപ്പ പ്പാത്തി രാത്രി ആയാൽ ഇഷ്ടാണ് ചോറ് രണ്ടു നേരം തിന്നാൻ വലിയ മൂടൊന്നും ഇണ്ടാവില്ല അപ്പ എന്നോട് പറയും രണ്ട് ചപ്പാത്തി ഉണ്ടാക്കയാണെങ്കിൽ ആ രണ്ട് ചപ്പാത്തി ഉണ്ടാക്കയാണെങ്ക ങ്കി നന്നായി ഇനി അറിയാം അപ്പ പിന്നെ ര ഉച്ചകത്ത് മീനോ അങ്ങനെ തിണ്ടെങ്ക രണ്ട് കഷ്ണ എടുതെ ചാണ്ടൊക്കെ
അഹ് അ
അങ്ങനെയണ്ട് ഇണ്ടാക്കും
അതിന് ചപ്പാത്തിക്ക് നല്ല കറിവാണല്ലോ എനിക്ക് കറിയില്ലാത്ത ആ അഹ് ചിക്കനോ ബീഫോ
ആ അയിന് അത് കണ്ട പിന്നാ മക്കളൊക്കെ ചപ്പാത്തിന്നു ഓല് ആ ആ അപ്പ തെക്കയില പിന്നെ ചെലപ്പോ ഒന്നായിട്ട് എല്ലാർ ക്കോ ഉണ്ടാക്കുവാണ്ട്
അഹ് അതന്നെ ഇവിടെ എങ്ങനെ തന്നെ കാട്ടല് നല്ല കറിണ്ടായൽ എല്ലാർക്കും പറ്റൂ അല്ലെങ്കിൽ ആർക്കും പറ്റൂല്ല അഹ്
ഞാൻ ചെലപ്പോ ചിക്കനും ഇറച്ചിയൊക്കെ ഉണ്ടാവുമ്പോ പിന്നെ അങ്ങനെണ്ട് ഇണ്ടാക്കു ഏതായാലും നമ്മള് ആ ചപ്പാത്തി എപ്പളു തിന്നന്നില്ലല്ലോ
ആഹ് ഇല്ല ഇങ്ങ ഇങ്ങക്കെല്ലാ ഉണ്ടാക്കാനൊക്കെ അറിയോ
ഓ എല്ലു ണ്ടാക്കും എല്ലാ സാധനുണ്ടാക്കും ഈയ്യ് ണ്ടാക്കൂല്ലേ.
ആഹ് എല്ലു ണ്ടാക്കും
ആഹ് ഞാൻ സ്വന്തം വീടനെ തന്നെ ഞങ്ങൾ ഒമ്പത് വർഷയി കുടി ഇര്ന്ന്ട്ട്.
ഏഹ് അത് ശെരി എത്ര മക്കളാ? ഏഹ്
വൽത് ഇനി ഒംബയ്ക്കാണ് വൽത് ചെർത് എൽ കെ ജി ഇഞ് യു കെ ജിക്കാണ് ചെർത് പെണ്ണും വെ മറ്റോലു മൂന്നും ആ ആൺകുട്ട്യാളാ അങ്ങനെണ്.
ഏഹ് അത് ശരി അപ്പൊ ഇങ്ങൾ ണ്ടാവും ഇങ്ങൾ വീട്ട്ങ്ങളെനെ ഒള്ളോകാരാ ലെ
ആഹ് ഞങ്ങൾ സ്വന്തം വീടാണ്.
അഹ് ഇമ്മണ്ടോ?
ഇല്ല ഇമ്മ ഇന്റെ മ്മണ്ട് ഇന്റെ കൂടെ
ഏഹ് അയ് ശെരി അഹ്
അങ്ങനെ വം ഇവടെമ്മ ഇവടെ നിക്കല്
ഏഹ്
ഞാ ആഹ് ഞാനൊറ്റ മോളനൊള്ളൂ അപ്പം പിന്നെ ഇപ്പ ഇല്ല.
ഏഹ് അപ്പൊറ്റ കേക്കാരല്ലേ
ആഹ്
ഉം ഇപ്പ മെര്ച്ചതാ?
അല്ല ഇപ്പ വേറെ കല്യാണം കഴിച്ച് അങ്ങനെ
ആഹ് അങ്ങനെ പോ ആഹ്
ഇണ്ട് ഏഹ് പോകല് നൊക്കെണ്ട്.
ആഹ്
ണ്ട് പക്ഷേ ഇവടെ ഇമ്മ ഇവടെ നിക്കല് അപ്പോ ഒറ്റക്കായപ്പം പിന്നെ
ആഹ്
ഞാന് ഇങ്ങട്ട് കൊണ്ടോന്നാ ഇമ്മ ടൈലറാണ് ഇമ്മ അടിക്കും വല്യ കറണ്ട്ന്റെ പവർ മെഷീനൊക്കെണ്ട് ഇമ്മന്നെ
ആഹ് ആഹ് എല്ലാ ഡ്രസ്സുകളൊക്കെ അടി
കയ്യ്ണു
ആഹ്
പിന്നെ ആ പിന്നെ അടി കുലാ ആണ്ങ്ങൾത് അടിക്കുലാ പെണ്ണുങ്ങൾ തെല്ലാ ഫുഡ ഫുഡ് ആഹ് ഇന്ന് ഫുഡൊക്കായിണ് ഏഹ് ഉച്ചക്ക് ബിരിയാണി ണ്ടാക്കീനി അപ്പൊ ഒക്കെ ഏഹ് എന്താ ഫുഡയ്ന് രാത്രി അയെന്നെ ഇണ്ടയിണ്ട്
ആഹ് ഇങ്ങള് ണ്ടാക്ക്യതാ
എങ്ങനെ അലോ
ഇങ്ങള്ണ്ടാക്ക്യതാ?
ആഹ് ഞാൻ ണ്ടാക്ക്യെന്നെ ആഹ് കേൾക്ക്ണ്ട്
ഏഹ് അയ് ശെരി ആഹ് ആഹ് ആഹ് അയ് എട്ക്കൊര് ഇത്ണ്ട്ല്ലേ റെയ്ഞ്ച് കൊറവ്ണ്ട്
ആഹ് ആഹ് റെയ്ഞ്ചിന്റെ പ്രശ്നണ്ട് ഈ മഴായ പ്പാതിക ഏഹ് മോക്ക് മോളെന്താ ചെറ്യേ കുട്ട്യാ
ആഹ് ആഹ് ഓള്ഞ്ഞി എത്താ യു കെ ജിക്കാ
ആഹ് അപ്പം അഞ്ച് അഞ്ചരയസ്സെക്കാരല്ലേ ആറെര വയസ്സോ
ആഹ് അഞ്ചര
ആഹ് ഇന്റെ മോ ഇന്റെ മോള് അതെന്നെ പ്രായം ചേർ ത് യു കെ ജി ക്കാണ്.
ആഹ്
അത് ഇതിലാ ഏഹ് ന്റെ പ്രൈവറ്റ് സ്കൂൾളാ?
ആഹ് പ്രൈവറ്റിലാണ്.
ആഹ് അയ് ശരി ആഹ് ഇവടെ ഇവടെ ഗവൺമെന്റ് സ്കൂള് ലന്നെ അയില് ഇണ്ട്
ആഹ് ആഹ് ആഹ് ആഹ് ഇപ്പൊ ഗവൺമെന്റിലും ഉണ്ടല്ലോ അങ്ങനെ ഇണ്ട്. പ്രൈവറ്റ് പോണെ പ്രൈവറ്റ് പോവും. ആഹ് ഇപ്പ അതികും ഗവൺമെന്റ് ചേർത്ത്ണോ ഇല്ലത്.
ആഹ് ശെര്യാണ്. ഇപ്പ നാട്ടില് ഇല്ലേ
ഇല്ല അവളിപ്പം ദുപായിലാ
ആഹ് അയ് ശരി ആഹ് പിന്നെ അപ്പൊ ഇങ്ങട്ട് പോര് നെയ്ക്കാരം ല്ലേ
ആഹ് ഞാന് ഇപ്പം ഇവിടെ നിക്കല്. അങ്ങനേണ് നിക്കല്. ഇപ്പം അങ്ങനെ നിക്കല് ഇവടെ.
അയ് ശെരി ഇപ്പ വരുമ്പോ പോവ ലൊള്ളൂ
ആഹ്
ഔടെ കല്യാണം കഴിച്ചോട്ത്ത് എല്ലാരും ഉണ്ടോ?
ആഹ് അവിടെ ഇമ്മണ്ട് പിന്നെ മൂന്ന് നാത്തുമാര്ണ്ട്.
ആഹ് അയ് ശരി ആഹ്
ഉം
ഒറ്റ മോനൊള്ളൂ
ആഹ് ഒരു മോന് ഒള്ളൂ
എഹ് ശെരി ഉം ഉം പിന്നെ എന്തൊക്കെയാണ് എവ്ടക്കെങ്കിലും പോയോ
ആ വെക്കേഷൻ വെച്ച പോയിനി. ഞങ്ങള് ഞങ്ങൾ എറണാകുളം പോയിനി. ഇന്റെ അനിയത്തി ഉണ്ട് ഔടെ. ഇന്റെ അനിയത്തി ത്തി പറഞ്ഞാല്. ഇന്റെ അനിയത്തി ഇമ്മാന്റെ അ ഇമ്മാന്റെ അനിയത്തി ഇണ്ടാവൂല്ലേ
ആഹ് ആഹ് എളേയ്മ
ആഹ് അവര് ആ മോള്ണ്ട് ഓലെ മോള്ണ്ട് അവ്ടെ എറണാകുളത്ത് ഓല അല്ല ഓലെ വീട് നെലമ്പൂരാണ്. ഇന്റെ എളേമാന്റെ വീട് ന നെൽമ്പൂരാണ് ഓളെ കെട്ട് ട്ടിച്ചത് അയ്ന്റെ അടുത്ത് ക്കെന്നേണ് രാമംകുത്തറിം അഎന്താ ഇപ്പൊ എന്താ ഞങ്ങള് ഓളടു ഓളിനെ വിളിച്ച അങ്ങന പോയ്. ഓള് ഹസ്ബന്റ് അവിടെയാണ്ണ്ല്ലത് എറണാകുളത്തല്ലത്.
ആഹ് അപ്പൊ അവിടെ റൂമും കാര്യംക്കെ കാണ് ണല്ലേ
ആഹ് ആഹ് അപ്പൊ വെക്കേഷൻ ആയിപ്പ ഞങ്ങക്ക് എവ്ടുക്കു പോവാലല്ലോ. അപ്പ പിന്നെ അങ്ങനെ ഓള് വിളിച്ചെപ്പ അങ്ങനെ പോയതേനു ഉം
അപ്പൊ ലോങ് ഇണ്ടാണും പോകാൻ രസ്
ആഹ് നല്ല രസല്ലേ. പിന്നെ മോള് ഇങ്ങെ പറിം നമ്മളൊട്ക്കു പോവൽല്ലല്ലോ എല്ലാരും
അവിടെ അയ്ൻ നെ കാണാനും കൊറേണ്ടല്ലോ ലുലുമാള് കൊറെക്കെ ഇല്ലേ. മറേ മറേ ഡ്രൈവോ അങ്ങനെ എന്തൊക്കെ ഇല്ലടെ
ആഹ് ആഹ്ഇണ്ട് മറ്യേൻ ഡ്രൈവൊക്കെ ഇണ്ട്. അപ്പൊ ഞങ്ങള് ഇതില പോയി. ഞങ്ങ ട്രെയിനില പോയിന്യേത് എന്താ എളേമ ഇണ്ടായിനി. എളാപ്പി ഇ ണ്ടായിനീ പിന്നെ അവലെ മോനുണ്ടായിനി. ഇന്റെ താത്താന്റെ മോളും ഞാനു പോയിന്യെത്.
ഏഹ് അത്ശരി അപ്പൊ എല്ലാരുംപാടെ പോകുമ്പോ ഒര് രസാണ്ല്ലേ.
ആഹ് അല്ല രസ. അപ്പൊ അങ്ങനെ പോയി അപ്പൊ പിന്നെ ട്രെയിന്ന് നമ്മള് കൊച്ചി എയർപോർട്ടക്കെ കണ്ട് നല്ല രസണ്ടായി രാത്രി രാത്രി നല്ല ലെയറ്റ് ഒക്കെ ഇടല്ലോ പിന്നെ ഞങ്ങള് അവിടെ എത്ത്യേപ്പെന്നെ എട്ടരക്ക ആയിണ് രാത്രി
ആഹ് ഈ വിട്ട് ഈ വിട്ട് ആരെങ്കിലും ബന്ധുക്കളൊക്കെ ഉണ്ടാകുമ്പോ ഒരു രസാണ് നമക്ക്. മക്കക്കൊക്കെ പോയി നിക്കാനോ ഞങ്ങക്ക് ഇവടെ അതേപോലെ ഞ ബത്തേരി വയനാട്ല് കുടുംബക്കാര്ണ്ട് എളാപ്പണ്ട്. ഇവിട്ത്തെ ഹസ്ബൻഡിന്റെ വല്യപ്പ അയിന്റെ അനിയനും മക്കളൊക്കെ അവ്ടെ എന്നട്ട് നല്ല രസ ഓലെ എന്തേ പരിപാടി ഉണ്ടാവുമ്പോ എല്ലാരും ഇങ്ങട്ട് വരും. ഞങ്ങെളന്തേ പരിപാടി ഉണ്ടായ എല്ലാരും അങ്ങോട്ട് പോകൂ അ ആ അത് വിട്ടാവുമ്പോൊ ഒരു രസാണല്ലോ
ആഹ അതന്നെ
അപ്പൊ ഞങ്ങള് വയനാട് പറയുമ്പോ ഒരു വേറര് ഇതാണല്ലോ പോകാനൊക്കെ ആ കൊറേ ഒരുപാട് കാണാണ്ട് ഇന്ന് ലാസ്റ്റ് ലാസ്റ്റ് ഇത്തല ഓലെവിടെണ് ഫുഡ് എന്തങ്കിലൊക്കെ ഉണ്ടെങ്കിൽകെ ടക്കാനും ഇഞ്ഞ് ഇപ്പം നേരെ വൈകിലും തന്നെ അവി ചെയ്യ ഫുഡും കാര്യൊക്കെ ഓലോ ഉണ്ടാക്കുംചെയ്യാം അങ്ങോട്ട് പോയാ
ആഹ ആഹ് അപ്പൊ പിന്നെക്കെ പ്രശ്നല്ലല്ലോ
ആ പ്രശ്നല്ലാ അതന്നെ
ഇപ്പ അയിന് വയനാട്ന്നെ കൊറെേ ഉണ്ടല്ലോ കാണാന്
ആഹ ഒരുപാട് കാണാനുണ്ട് അവിടെ രസാണ് നല്ല പ്രകൃതി നല്ല സ്ഥലണല്ലോ
ആ അതന്നെ പിന്നെ അവിടെ കൊറെേ റിസോർട്ടുകളൾൊക്കെ ഉണ്ടല്ലോ
ആ റിസോർട്ടുകളൾ ഉണ്ട് ഞങ്ങളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം വലെ ഇപ്പന്റെ ചെങ്ങായിമാരു ഒക്കെ പെണ്ണുങ്ങളൊക്കെ വാടെ വയനാട്ടില് റിസോർട്ട് പോയിനി കഴിഞ്ഞ പ്രാവശ്യം ആഹ് ആ എല്ല കഴിഞ്ഞ എന്നാപ്പോ കഴിഞ്ഞ ഡിസംബറിലറ്റെ
ഏ ആയ്ശരി ആ
അപ്പൊ രസെയ്ര്ന്നു ഒരു വയനാട് ആകുമ്പൊ വേറൊരു തണുപ്പും അതൊക്കെ ഉണ്ടാവുമ്പോ രസാണല്ലോ ആഹ അതന്നെ തന്നെ ആ അവിടുത്താതിരിയല്ല അപ്പൊ അങ്ങനെ പോയിനി
ആഹ
ന്നാ ആയികോട്ടെട്ടോ
ആഹ ന്നാ ശരി ആഹ ഓക്കെ